ആഹ് ഹലോ എന്തേനു ആഹ് കേക്കണ്ട്
ഉ സൗണ്ട് കുറവാല്ലോ
ഇപ്പൊ കേൾക്കണ്ടോ
ആഹ് ശബ്ദം കൊറവ
അത് ഞാനേ ഫോണ് അകത്തി പിടിച്ചോണ്ട് ആവുംപിന്നെ എന്തെ ചെയ്യണെ
ഞാന് അടിച്ചു വാരാൻ നോക്ക
അടച്ച് വാര ഉം ഉം പി ന്നെഞാനും അടിച്ചു വാരു വന്നെ
അതെ
സമയില്ലഉം അതെ ഞാനും അടിച്ചു വാര
ഉ എന്ന പനിയായിട്ടും ഏതൊന്നും കഴിച്ചില്ലേ ഉം ചിക്കൻ കഴിച്ചു
പനിയായി ട്ടോ
ഉം
പനിയായിട്ട് ചിക്കനാ കഴിക്കണു
ഒന്നും പറയണ്ട
ഉം ഉംപിന്നെന്താ പിന്നെന്താ
നല്ല രസാർന്നടോ പോയത് യാത്ര
യാത്ര എവിടക്കാ പോയി
മറ്റേ അമ്പലത്തിൽ പോ
ആഹ് ആഹ് ആഹ് കൊട്ടി ഒർക്കൂല്ലെ ഉം എന്നിട്ടോ
അതെ എങ്ങനെ ഉണ്ടാർന്നു യാത്ര
ഒരു ഞങ്ങളൾയ്നില് മറ്റോടത്ത് പോയപ്പോ ഇടലിയുടെ അടുത്ത് പോയപ്പോഴാണ് ലേറ്റ് ആയന്ന്
മം
അവിടെന്ന്തന്നെഇഷ്ടം പോലെ തിരക്കുണ്ട് അതിന്റെ ഇടയിലാണ് ലേറ്റ് ആയി പോയത് അവിടന്ന് മുതലേ ഞങ്ങൾ ലേറ്റ് ആയ കാരണം മറ്റടത്തൊക്കെ ലേറ്റ് ആയി
ഇവിടുന്ന് ലേറ്റായ കാരണം
തിരുനെല്ലിയില്
അതെന്താപ്പ ലേറ്റ് ആയി
അവിടെ തെരക്ക് തെക്ക് തെക്ക്
നല്ല തെരക്കാ
നിന്ന് തിരിയാൻ സ്ഥലവില്ല
അതെയോ
ഉം
ഞാനൊക്കെ വന്നൂന്ന പെട്ടതന്നെയല്ലേ
പിന്നെല്ലാണ്ട് ചേച്ചിയൊക്കെ കുട്ടികളായിട്ടൊക്കെ വന്നിട്ട് ആ കുട്ടി കരയാ ഞങ്ങടെകൂടല്ല വേറേതോ ടീം ഞാനൊരു ആക്കെരവാ കുട്ടികള്
അതേ
ഉം
ഉം
ഞങ്ങളും
ന്ന്ട്ട് ഉം ഉം
കുട്ടികളായിട്ടൊന്നും അവിടെ അടുക്കാൻ പറ്റില്ല
അതെയോ
ഉം
ന്ന്ട്ട് ഭക്ഷണൊക്കെ കിട്ടിയോ അവിടന്ന്
ഭക്ഷണോ ഞങ്ങള് തിരുന്ന് രാവിലെ മറ്റേത് കിട്ടി എന്താണ് പിന്നെ എന്താണ് ഉം പിന്നെ എന്തോ ഒരു ഉപ്മാവ് ഉണ്ടല്ലോ
അരിയുപ്മാവ് അരിയുപ്മാവ്
ഉപ്മാവ് അല്ല അയിന് വേറെന്തോ പേര് പറഞ്ഞിന് മൊളയരിടെ
ആഹ് ആഹ് ആഹ് മൊളയരി ഉപ്മാവ്
ഉം അത് അത് കഴിച്ചു അതും അ ച്ചാറും ഉം ആഹ് ഉപ്മാവ് രസുണ്ടായിരുട്ടാ ഞാൻ കഴിച്ചു ഉപ്മാവ് ഫുളള്
അതെ അപ്പൊ നല്ല രസാ ഗോതമ്പു ഗോ ഗോതമ്പു ഉപ്മാവ് പോലെയാവും
ആഹ് അതന്നേ
ഉം
അതൊക്കെ രസണ്ടാരുന്ന്
ക്ക്ബാ ബാലവാടിന്ന് കിട്ടിയാര്ന്നൊരു ഉപ്മാവ് ഇല്ലേ അതുപോലെ ആണോയിക്യ
ഉം ഏകദേശം രസം ഉണ്ടായിരുന്നട്ട ഞാൻ കഴിച്ചു അതോണ്ട്
ആഹ്
ഉം നല്ല രസണ്ടാരുന്നു മറ്റേ പിന്നേ അത് കഴിച്ചിട്ട്
ഉം
പിന്നെ ഞങ്ങള് പോയത് ഉം അങ്ങോട്ടൊന്ന് പോവാൻ തന്നെ വേയിറ്റ് ആയിച്ച്
ഉം
മറ്റോടത്തെത്തീപ്പോ തന്നെ വണ്ടിക്ക് മറ്റേ ഇങ്ങനെ ചൊരം ഇറങ്ങിയിട്ട് വണ്ടിക്ക് എന്തോ കംപ്ലയിന്റ് ആയി
ഉം
എനിട്ട് കുറച്ച് നേരം വണ്ടീയിലള്ളുന്നുണ്ടല്ല പുകൊക്കെ വരിക പുകല്ലാം എന്തോ കരിഞ്ഞ മണമൊക്കെ
അയ്യോ എന്നിട്ട്
ഉം എന്നിട്ട് ഞങ്ങളൊക്കെ മറഞ്ഞ് ഇരുന്നു ഉള്ളിൽ നിന്ന് കരിഞ്ഞ മണം വരേണ്ടല്ല കരിഞ്ഞ മണം വരണ്ടല്ലോ
ഉം ദൈവമേ വണ്ടി വണ്ടി അങ്ങനെയൊക്കെ തന്നെ കത്തണത്
ആഹ് എൻഞ്ചിൻ കരിഞ്ഞതാത്രേ
എന്നിട്ട്
ഉം കഴിഞ്ഞ തവണ വന്നപ്പേ പേടിക്കിട്ടിയത എന്തെങ്കിലും കാണോ വിചാരിച്ച്
എന്തേലും ആപാത്ത് ഉണ്ടാവുന്നല്ല
ഉം എന്നിട്ട് പിന്നെ എന്താണ് അത് പിന്നെ ഞങ്ങള് വേറെ നേരെ അങ്ങോട് പോയി ചേടിക്ക്
അവിടുന്ന് ഒര് ആഹ് ഞങ്ങൾ അവിടന്ന് തന്നെ ഈ വണ്ടി നേരാക്കാൻ വേണ്ടി നിർത്തുന്ന സമയത്തണ്ടുല്ലോ ഞങ്ങള് അവിടെ ഒരു ഹോട്ടല് ഉണ്ടായിരുന്നു വയനാട് ജയിറ്റ് പറഞ്ഞിട്ടെരു ഹോട്ടല് ആഹ് ഹോട്ടലിൽ കയറി
ഉം
മറ്റ അവിടെന്ന് കൊണ്ടയച്ചു
ഉം ഉം അത് വണ്ടി കംപ്ലൈന്റ് ആയ സ്ഥലത്താ
ചെക്കത്തോണ്ട് ഉം കംപ്ലൈന്റ് ആയി നിർത്തിയതല്ല ഞങ്ങൾ ഓൾറെഡി ചൊരം കേറുമ്പോ തന്നെ ആഹ് വണ്ടിക്കൊരു കംപ്ലൈന്റ് ഇണ്ട് ഇത് വന്നു അപ്പൊ വണ്ടി നിർത്തി
ഉം ഉം അത് ദൈവങ്ങളാണ്
ഞാൻ ഉണ്ട് ഉം അത് ഞങ്ങള് ഞങ്ങളവിടെ എത്തുമ്പോ തന്നെ ഒന്നര ഒന്നേ മൂക്കാല് ഒക്കെ ആയി
ഉം
ഉം ആഹ് അപ്പൊ പിന്നെന്തായാലും ഞങ്ങള് പറഞ്ഞ് എന്താലും ഫുഡ് കഴിക്കാം എന്തായാലും അമ്പലത്തൊന്നും ഫുഡ് കിട്ടില്ല. അപ്പൊ എന്താലും ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങള് അങ്ങനെ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു ചേച്ചിക്ക് രണ്ട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്
എന്ത് സാധനങ്ങള്
പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ്
ആഹ് അതെ ഉം
നല്ല ഭംഗിയൊണ്ടത് കാണേന് ഞങ്ങ മേടിച്ചി രണ്ട് പച്ചയും
ഉം ഉം
ഉം
നോക്കട്ടെ
പിന്നെ
അങ്ങനെ പിന്നെ എന്താ
പിന്നെന്താ മറ്റേ അമ്പലല്ലേ ഗുരുവായൂരമ്പലം?
ഉം
ഗുരുവായൂരമ്പലത്തിലെ മറ്റേ കിഴക്കേ നടയില് മുന്നില്ത് വെച്ചിണ്ടല്ലോ ദീപസ്തംഭം
ഏഹ്
ആ ദീപസ്തംബണ്ടാർന്നില്ലല്ലോ മുന്നില് ഞമ്മള് തൊയഴ്ണ സ്ഥലല്ലേ? ഇപ്പവ്ടെ ദീപസ്തംഭം വെക്ക്ണ്ട് ഞാനൊരു റീൽല് കണ്ടതാ ഇൻസ്റ്റഗ്രാമില്
മ്
ഉം
നമ്മളടുത്ത് ഇത് ഇതൊക്കെ നാശായി ബോക്സൊക്കെ നാശായി
എന്ത്? ബോക്സോ?
ഉം ഇപ്പത് വർക്കാണില്ല
അയ്യോ അതിന്റൊൾറെഡിയൊരു ബോക്സ് പോയിണ്ടല്ലോ? ഇപ്പം രണ്ടും തീരുമാനായിലെ? ഉം ഓഹോ
ഒരു വള വാങ്ങില്ലേ?
ഉം സിൽവറാ?
ങ്ങേ ആഹ് സിൽവറ് സിൽവറിങ്ങനെ കുഞ്ഞു കുഞ്ഞു വള നീളത്തിലുള്ളന്ന വെച്ചാ മറ്റേ അങ്ങനെല്ല ഇത് ജോ
എന്താണ്? ക്ലിയറാവണില്ല്യാട്ടോ എന്താണ്? ഹലോ ഹലോ ഹലോ ഹലോ റേയ്ഞ്ച്ല്ലോട്ത്തിക്ക് നിക്ക്
കുഞ്ഞു കുഞ്ഞ് സിൽവർ വളോള്ങ്ങനെ ഇട്ട പോലെ തോന്നും പക്ഷേ അത് ജോയിന്റായിട്ട്
റേയ്ഞ്ച്ള്ളോടത്തേക്ക് നിക്കു എന്താണ്?